ഹലോ കേ കേക്കിന്നുണ്ടോ?
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്.
ആഹ് എന്താ പണി?
പിന്നെ
ആഹ്. വീടെവിടാ?
ഞാന് ഒറ്റപ്പാലത്ത് പാലക്കാട്.
ആഹ് ഞാനിവിടെ വയനാട്ടിൽ വയനാട്ടിലാ. ഉം ഉം ഉം എന്താ കല്യാണം കഴിഞ്ഞതാണോ?
ആഹ് ഉവ്വ് ഉവ്വ് കല്യാണം കഴിഞ്ഞതാ രണ്ട് പിള്ളേരുണ്ട്.
ആഹ് ആഹ് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഡിഗ്രി ഇപ്പൊ കഴിഞ്ഞു. ഓൺലൈനായി ട്യൂഷൻ എടുക്കുന്നുണ്ട്.
ആ അയ്ശരി നിങ്ങൾക്ക് മാരീഡ് ആയതാണോ? അല്ലല്ല ആയ് ശരി. വയനാട് എന്ത് ഡിഗ്രി ഏതെര്ന്ന് കോഴ്സ്?
അറബി.
അറബ്യാണ് വയനാട് എവിടെങ്ങനെയാ വര്ന്നേ കൽപ്പറ്റ ആ ഭാഗത്തേക്കാണോ? ബത് തേരൂര് ആഹ് ഓ ആഹ് അത് ശരി.
പാലക്കാടെവിടെ ഒറ്റപ്പാലാണോ?
പ്പാലം ഈ വരിക്കശ്ശേരി മനൊക്കെ കേട്ടിട്ട്ണ്ടാ?
എവിടെ എവിടെ ഏ എവിടെയാണത്?
വരിക്കശ്ശേരി നമ്മളെ ഷൂട്ടിങ്ങിനൊക്കെള്ള ആറാം തമ്പുരാൻലെ മോഹൻലാലെ ഷൂ ട്ടേത് മനക്കല്ലേ ആ അതിന്റെ ആ അതിന്റെ അടുത്തായിട്ടാ വരാ.
ആഹ് ആഹ് ആഹ്
ആഹ് ആഹ് അയ്ശരി. വീട്ടിലാരൊക്കെണ്ട്?
പ്പനിയനും അനിയത്തി.
ആഹ് ആഹ് ഇവിടെ ഞാന് ഹസ്ബൻഡ്, അമ്മ, പിള്ളേര് രണ്ടാള്.
ആഹ് മക്കളെന്തോ പഠിക്കുന്നുണ്ടോ?
ആ ആ ഒരാള് ആഹ് ഒന്നാം ക്ലാസ്സിലും ഒരാള് എൽ കെ ജിയിലും.
അവിടെ അടുത്തന്നാ?
ആഹ്.
ആഹ് ആഹ് പിന്നെന്താ ഫുഡൊക്കായോ?
ഓ ഫുഡൊക്കായി അവിടെ മഴിണ്ടാ?
ആ ഇവിടെ മഴ ഏ മഴ കൊറച്ചു നേരത്ത ഇണ്ടായിന്നു. ഇടക്കിടക്ക് മഴ പെയ്യാ. ചെറുതായിട്ട് ഇങ്ങനെ വന്നോണ്ട്ക്കാ അവിടെയോ?
ആഹ് ഇവിടേം അങ്ങനെ തന്നെ. ഇടയ്ക്കൊന്ന് മഴ പെയ്തു പിന്നെ ചോർന്നു. പിന്നെ പെയ്തു അങ്ങനെ എടവിട്ട് എടവിട്ടിങ്ങനെ വന്നോണ്ടിരിക്ക്‌ണ് ണ്ട്.
ഈ മഴയൊക്കെ ആയത്കൊണ്ട് പനിയും ചൊമയൊക്കെ.
ആ ആ അഹ് ശരി കാണി
കാണിച്ചു പനി കുറവുണ്ട് പക്ഷേ ഈ ചുമ വന്നാ മാറൂലല്ലോ ഇത് കൊറെ കയിയൂലെ മറാൻ മരുന്ന് കുടിച്ചിട്ട് കൊറവില്ല
ആഹാ ആവിയോക്കെ പിടിച്ച്നോക്കായിരുന്നില്ലേ
ആ ആവിയൊക്കെ പിടിച്ചോക്കി ചുമ മാറുന്നേല്ല
ഉം അ ആയിശു ഇപ്പ അയ്‌ന് ചുമക്കെ മാറാൻ കോർച്ചെ ടൈം എടുക്കും. തോന്ന്ണ് ഇവിടെ ഉണ്ടായിരുന്നു അമ്മയ്ക്കും എല്ലാവർക്കും പനി തന്നെ ആയിരുന്നു ഒന്നിട്ട് മാറിയിട്ടേള്ളു ചുമപ്പോഴും അമ്മയ്ക്കൊക്ക ഇണ്ട് മാറിട്ടെന്നല്ല
ആ ആ
പൊതുവേ പറയുന്നത്ണ്ട്
എന്താ വർക്ക് ചെയ്യുന്നില്ല വർക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ
ഞാന് ആ വർക്ക് യ്യുന്നുണ്ട് ഒരു ലോണിന്റെതായിട്ടുള്ള രീതില് ഓൺലൈൻ ആയിട്ട് ഉം
പിന്നെ എന്താ ഫുഡൊക്കെ എന്താ സ്പെഷ്യല് ഉച്ചക്ക്
സ്പെഷ്യൽ ആയിട്ടൊന്നുംല്ല ചോറും മീൻകറി ഇതൊക്കെ തന്നെ ഉം അവിടെ എന്താ
നോമ്പായതോണ്ട് വൈന്നേരം ആക്കുള്ളൂ ആ വൈന്നേരം പത്തിരിയും ഏ ചിക്കങ്കറിയും
ആ ആ നിങ്ങക്ക് ഇപ്പൊ അങ്ങനെ ഗസ്റ്റുകളൊക്കെ വരോ വിരുന്നാർ ഒക്കെ വീട്ടിക്ക് വരോ
അല്ല ഈ നോമ്പീന് അങ്ങനെ വരോന്നുല്ല
ആ നിങ്ങൾ വീട്ടാര് മാത്ര
ആ ആ
ഉം ഉം പിന്നെ എന്താ പൊറത്തുന്ന് ഫുഡ് ഓർഡർ ചെയ് ഫുഡ്ഒക്കെ വെടിക്കലുണ്ടോ
ഓ പുറത്ത്ന്നൊക്കെ കഴിക്കാറുണ്ട്
ആഹാ ഹാ
ഇടക്കൊക്കെ സൺഡേള്ളൊക്കെ ആയിട്ട് വൈകിട്ടൊക്കെ ചായക്കൊക്കെ ആയിട്ടുള്ള രീതിലും പിന്നെ എന്തെലും പറച്ചാ അങ്ങനൊക്കെ വാങ്ങിച്ചിട്ട്
ആ ആ ആ ഞാൻ വേടിക്കല് ആ വേടിക്കലുണ്ട്
ആ ആ അഹ് ശരി ഉമ്മ ന്തേലും വർക്ക് ചെയ്യുന്നുണ്ടോ
ഇല്ല ഇല്ല ഉമ്മർക്കെയുന്നില്ല അനിയത്തി അനിയത്തി ഹോസ്പിറ്റല് എന്താ ട്രെയിനിങ് ആണ്
എൻ
ഡയാലിസ്ന്റ
ഡയലിസിന്റെ എവിടെ വെര്ന്നെ
മഞ്ചേരി ഗവൺമെന്റ് ഹോസ്പിറ്റല്
ആ അപ്പൊ ഇവിടെ ഹോസ്റ്റൽല് നിക്കാണോ
ആ അവിടെ ഹോസ്റ്റലാ നിക്കുന്നെ മഞ്ചേരി
ആ ആ
മ് ആ ലീവ് ലീവ് ശനിയാഴ്ച ആ അഞ്ചര വരെ ഡ്യൂട്ടിണ്ട് അപ്പൊ അഞ്ചരക്ക് അവിടുന്ന് ബസ്സ് കേറും എന്നിട്ട് ഇവിടെ ബത്തേരി, ബത്തേരിക്ക് നേരെ ബസ്സുണ്ട്. അപ്പോ ഇവിടെ ഒരു രാത്രിയക്കെ ആാവ എത്താനോ. ഒരു ദിവസം ഞായറാഴ്ച മാത്രം വീട്ടിലുണ്ടാവും, പിന്നെ രാവിലെ- തിങ്കളാഴ്ച രാവിലെ പിന്നെയും പോണം. ബുദ്ധിമുട്ടാണ് എന്നാലും അപ്പോ അങ്ങനെ വരും.
ആ.. ആഹ.. !
ഉം.. ഉം.. !
ആയച്ചല് ഒരു ദിവസായിട്ട് വന്ന് പോവാന്ന് മാത്രം.
ആഹ.. അതന്നെ.
യാത്ര ചെയ്യേണ്ട വണ്ടിൽ ഇപ്പൊ മഴയും ഇതൊക്കെ ആമ്പോ ബ്ലോക്ക് ആയാലും പിന്നെ വേഴുകും ചെയ്യില്ലേ.
ആഹ.. ! ആതന്നെ പിന്നെ തിരക്ക് എടുക്കണം എന്താ ടിക്കറ്റ് ബുക്ക്- ചെയ്യയാണെങ്കിൽ കൊഴപ്പില്ല. സീറ്റ് കിട്ടും മറ്റേതാകുമ്പോ നമ്മളെ എനീച്ച എടുക്കണല്ലോ.
സ എങ്ങനെയ അപ്പൊ സീറ്റ് വൈസിൽ വരാൻ പറ്റില്ലല്ലോ? ഫുൾ ചാർജസ്നെ വേണ്ടേ?
ആ.. ഫുൾ ചാർജ് അല്ലാതെ വരാ.. ! എന്താ.. മറ്റേ പ്രിയദർശിനല്ലേ- അതില് അതില് വരാ. പക്ഷെ അവിടുന്ന് നേരിട്ട്- ഇങ്ങോട്ടില്ല അവിടെ ഇറങ്ങ, ഇവിടെ താമരശ്ശേരി- ഇറങ്ങിട്ട് അവിടുന്ന് വേറെ ബസ്സ് വരേണ്ടി വരും, അല്ലെങ്കിൽ കോഴിക്കോട്- പോകേണ്ടി വരും എന്നിട്ട് അവിടുന്ന് വരേണ്ടി വരും. ആ അത് ബുദ്ധിമുട്ടാണ് അല്ല രാവിലൊക്കെയ ആണ് വരുന്നതെങ്കി കൊഴപ്പ- ഇപ്പല്ലേ ഇത് അവിടന്ന് വൈകുന്നേര അല്ലേ വരുന്നേ അഞ്ചരക്ക്.
അപ്പോ അതിന് മുന്നേറ്റം ഇറങ്ങാൻ പറ്റില്ലേ?
ഇല്ല അവിടെ ഡ്യൂട്ടി ടൈം അങ്ങനെയാണ്, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയ കൊണ്ട്. വർക്ക് ആ.. ആഹ്.. ആഹ.. അതന്നെ.. ! ഇവിടെ ഇപ്പ നല്ല മഴ പെയ്യുന്നുണ്ട് പെ
ആ ഇവടെപത്രല്ല കൊഴപ്പല്ല ഇതുപോലെ തന്നെ എടയ്ക്ക് നല്ലൊരു വൈൽ വരുന്നുണ്ട് പിന്നെ എ പെട്ടെന്ന് നല്ല മഴ പെയ്യും. പിന്നെ അതൊന്ന് അങ്ങട്ട് നിക്കും പിന്നിം പെ ആ ആ അത് ബുദ്ധിമുട്ടന്നെയാണ്. അവിടപ്പ നല്ല തണുപ്പല്ലേ പൊതുവേ അവിടെ ഒരു തണുത്ത കാലാവസ്ഥയല്ലേ? വയനാട്ടിൽ വരുന്നു ഉം ഉം അവിടെ ഞങ്ങളെ റിലേറ്റീവ് ഒക്കെണ്ട് കുറച്ചും കൂടി മു ഇവടെ ക പറ്റ കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് പോണം ശരിക്കും പ്ലേസ് എനിക്കാറീല്ല ആ ഓ വന്നിട്ടൊക്കെണ്ട് ഓ വന്നിണ്ട് വന്നിണ്ട് മ് മ് ചുരൊക്കെ കേറീട്ട് കുറേ അങ്ങട്ട് പോണം ബത്തേരിയൊക്കെ കഴിയണം തോന്നുന്നു.
ആഹ് മുത്തങ്ങ ആണോ?
അവിടേക്ക് അങ്ങട്ട് എത്തും വേണ്ട അതിന് കുറച്ച് മുന്നേട്ടു
ആ ആ ആ
ആ സ്വാബലായിട്ടന്നെ
ഉം ഉ പിന്നെ വേറെന്താ ഈ പനിയായതോണ്ടേ ഏ കിടക്കാൻ തന്നെ തോന്നുന്നെ ചെർതായിട്ടാണ് പനിക്കുന്നെ
ആ ആ
ആ നല്ല ക്ഷീണം
ആ ആ
അതിന്റെ കൂടെ മഴയും തണുപ്പൊക്കെ അല്ലേ പൊർത്തറങ്ങാനേ തോന്നുന്നില്ല.
ഉം അത് അവിടെ പൊതുവെ ഒന്നാമത് മൊത്തൊരു തണുത്ത കാലാവസ്ഥയ പ്പോ നോക്കിയാലും അങ്ങനൊരു നമ്മളവിട്ത്തെ പാലക്കാട് അല്ലെങ്കില് കോഴിക്കോട് ജില്ല ചൂടായിട്ടുള്ള ഒരു കാലാവസ്ഥ കൊ വളരെ കൊറവല്ലേ.
ആ അതന്നെ
എപ്പോഴായാലും ഇതന്നെല്ലേ ഇപ്പ മഴിം കൂടിയായാ നോക്കുവേണ്ടർലല്ലേ
അതന്നെ ആ പൊർത്തർങ്ങാനേ പറ്റുന്നില്ല.
ഉം ഉം ശരി ഇപ്പൊ വേറെ എന്തേലും വർക്കിനായിട്ട് എന്തേലും നോക്കുന്നുണ്ടോ, ജോലിയായിട്ട് എന്തേലൊക്കെ?
ഇല്ല ഞാനിങ്ങനെ എന്താ ഇത് നോക്കണം എന്ന്ണ്ട്പി ജി ചെയ്യാൻ വേണ്ടി നിക്ക. അപ്പൊ ഏ അങ്ങനെ നോക്കണ് ഇപ്പൊഓൺലൈ നായി ട്യൂഷന് എട്ക്ക്ന്ന്ണ്ട്. അയ്ന്റെ കൂടെ പി ജി കൂടെ ചെയ്യണ വിചാരിച്ചങ്ങനെ നിക്ക
ഉം ഉം ഉം ആ എന്തേലൊക്കെ ആ പഠിച്ച ഴ്ഞ്ഞാലൊരു ജോലി ആയല്ലോ
ആ അതന്നെ എന്തേലും വർക്ക് നോ എന്തേലും നോക്കുന്നുണ്ടോ? ഏ എത്ര വരെ പഠിച്ചേ
ഞാനില്ലേ പ്രഗ്നീഷനായിരുന്നു. പ്ലസ് ടു ഇപ്പം അതിന് പോയേർന്നു ആഹ് ഇണ്ട് ആ ഇണ്ട് പർ ചെയ്തിരുന്നു. പിന്നെപ്പൊ രണ്ട് കുട്ടികളായതിന്റെ ശേഷേ ടൈമിങ്ങിന്റെ ഇഷ്യൂ ഇതു പോൽതന്നെ ഒന്നെങ്കില് മോർണിംഗ് നേർ പോണം പിന്നെ അല്ലെങ്കി പിന്നെ നൈറ്റ് ഇരിക്കണം അപ്പൊ അതൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഞാൻ അത് കാർഞ്ഞോണ്ട് ഇപ്പ വേറെ ഓൺലൈൻ നായിട്ട് ലോണിന്റെ ണ്ട്
ആ ആ
ആ അപ്പൊ അത്ങ്ങനെ ചെയ്യുന്നുണ്ട് കോളിംഗക്കെ, ഇതുപോൽത്തെ കോൾ ചെയ്തിട്ട് ടെലികോളിങ്ങായിട്ടുള്ള രീതിയിയില്
ആ അ അ
കാർ കാറിൻ ലോണിന്റെതാണ് മെയിനായിട്ട് വെര.
ആ അതെങ്ങനെയാ
അത് ഇപ്പൊ നമ്മള് കാറൊക്കെ നെലവിൽ ഉപയോഗിക്ക്ണ്ടെങ്കിലേ ഇപ്പടവൊക്കെ അടച്ചോണ്ടിരിക്കുന്ന വണ്ടിക്കാണെങ്കിലെ കാരണ്ട മാത്രെ വച്ചാ അതിന്റൊരു നൂറ്റിയൻപത് ശതമാനം വരെയെക്കെ എക്സ്ര ഇട്ട് നമുക്ക് ഫണ്ട് ചെയ്യാൻ പറ്റും പൈസ കൊടുക്കാം അപ്പൊ എവിടെ ഇപ്പ നിലവൽ അടവടച്ചോണ്ടിരിക്കുന്നെച്ചാ അത് ക്ലോസ് ചെയ്തിട്ട് ബാക്കി ഒരു എമൗണ്ട് കസ്റ്റമറിന് കിട്ടും
ആ അങ്ങനെ ഞങ്ങക്ക് ഇവിടെ കാറ്ണ്ട് അടവടക്കുന്നുണ്ട്
അതെ അതെ കറക്റ്റ് ആയിട്ട് ഓട്ടോഡെബിറ്റായിട്ടൊക്കെ നല്ല പോന്ന്
അല്ല കറക്റ്റ് അയി അടക്കുന്നില്ല ഇപ്പൊ ക
അതെയോ ഓ അയ് ശരി നമുക്ക് ആ ആറു മാസത്തിന്റെ ഉള്ളില് ബോൺസ് കാര്യങ്ങളൊന്നും ഉണ്ടാവെര്തന്നാണ് കറക്റ്റായിട്ട ആവാണെങ്കിൽ അടച്ചിട്ട് അപ്പൊ അതിലന്നെ മ അഞ്ച് ലക്ഷക്കുള്ള ഒരു കാറാണെങ്കി ഒരു എട്ട് ലക്ഷം വരൊക്കെ ഫണ്ട് ചെയ്യാം എട്ട് എട്ടര ലക്ഷം വരക്കെ
ഉം ഉം
അതിതുപോലെന്നെ ഓൾ കേരളയായിട്ടാണ് വേര്ക മൊത്തം ചെയ്തെടുക്കാൻ പറ്റും ഉ അങ്ങനെക്കെറ്റും
ആ പിന്നെന്താ മീൻകറി മാത്രാണോ ഉണ്ടാക്കിയെ
ഉം ഇന്ന് ചോറും കറിം മാത്രക്കെ തന്നെള്ളു
ആ ആരാപ്പൊ ഭക്ഷണൊക്കെ ഇണ്ടാക്ക
ഞാൻ തന്നെ ആ അമ്മണ്ട് പക്ഷെ എലൊക്കെ ഞാൻ തന്നെ ചെയ്യാം ഒരു കുറച്ച് കൊറച്ച് ഏജ് ഉണ്ട് അമ്മക്ക് വയസ്സായിട്ട്ണ്ട് കൊഴപ്പൊന്നുല്ല അവരതായ് കാര്യങ്ങളൊക്കെ നോക്കും പക്ഷെ ന്നാലും ത്തെ കാര്യങ്ങള് ബാക്കി അങ്ങനെള്ളതൊക്കെ ഞാൻ തന്ന ചെയ്യാറ്
ഉം ഉ
ആ
പിന്നെ ഈ മഴയെയും കൊണ്ട് തുണികളൊന്നോണങ്ങൂല്ല. ഇങ്ങുന്നില്ലല്ല ഇവിടെ അതിന്റെ ഒരു പ്രശ്ന പെട്ടെന്ന് തുണിയളൊന്നും ഉണങ്ങി കിട്ടുന്നില്ല.
ആഹ് ആഹ അത് ഭയങ്കര വിഷയന്നല്ലേ നമുക്ക് ഇപ്പൊ വല്ലാതെ വെയിലില്ലല്ലോ അതുപ്പോ തുണി ഉണങ്ങിയാലും ഉണങ്ങിട്ട് അത്പോലെ തോന്നൂല്ലേ. ആ ഒരു തണുപ്പ് വിടില്ല. നനവുള്ള പോലെ തന്നെ ആഹ നനവിങ്ങനെ വന്നുകൊണ്ടിരിക്കും.
ഉം ഉം
അങ്ങനെയൊക്കെയ ആയിട്ട് പോന്നു പിന്നെ എന്തൊക്കെയാ ഉം എല്ലാരോടും ഉരുളൊക്കെ എല്ലാരോടും പറയും
ആ ഓക്കെ ഓക്കേ ന്നാ വേറൊന്നുംല്ലല്ലോ
ഇല്ല ഇല്ല ഉം ഉം എന്ന ശെരി